ആഹ്
പറയെടി
ഉം എന്തെട്ക്കണേ
ഞാനാ ഇല്ലടി ഞാൻ വെള്ളം തെളപ്പിച്ച് ഇനി ഇനിയെന്തുവാ ഇനി ആ മറ്റേ മീൻകറിയൊന്ന് തെളപ്പിക്കണം.
ഉം അത് തേങ്ങ
അത് തേങ്ങാ കറി അതൊന്ന് ചൂടാക്കാൻ പറഞ്ഞ് അമ്മ, ഇച്ചിരി വെള്ളോഴ്ച്ചല്ലേ ചൂടാക്കേണ്ടേ
ആഹ് പറ്റിയിരിക്കുകയാണെങ്കിൽ ഇച്ച് വെള്ളം കൂടി ഒഴിച്ചു ചെറുതീ വെച്ച് ചൂടാക്കിയാൽ മതി ആഹ്
ആഹ് ആഹ് ചെറുതീയിൽ വച്ച് ചൂടാക്കിയിട്ട് അത് മാറ്റി വച്ചിട്ട് വേണങ്കി ങ്കിലേ ഇച്ചിരിതേങ്ങ മറ്റേ മുളക് കറിയാക്കാം
ആദ്യമായിട്ടാണോ മോള് കറി ഒക്കെ വെക്കുന്നത്
എടീ ഞാനിറ്റേ മറ്റേ രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ മറന്ന് പോയടി
ഉം
അത് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും അമ്മ വന്ന് വീണ്ടും ശരിയാക്കും
ഉം
അങ്ങനെ ഉ ചെയ്യാറുണ്ട് ചെയ്യിപ്പിക്കത്തില്ല അമ്മ
ഉ അല്ല അമ്മ രണ്ടാമത് പിന്നെ ചെയ്യുന്നെങ്കി അതിലും നല്ലത്
ഹ വല്ലേ വീട് ഞാൻ അടിപൊളി കറിയൊക്കെ വയ്ക്കും ദൈപ്പം ഇവിടെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ട
ആ
ഉം
അതിപ്പ അങ്ങനെല്ലേ പറയാൻ പറ്റുള്ളടയേ
നീ ഇപ്പൊ വലിയ പാചകക്കാരിന്നും പറഞ്ഞേ ടി നീ അച്ചാർ ഒക്കെ ഇട്ട് കഴിഞ്ഞോ ഉം
ഇല്ലടി
അച്ചറ കിട്ട
അലപ്പം പുരട്ടി വെച്ചിരിക്കുന്നു ഇല്ല ഇല്ല
അതെന്താ
അരപ്പ് വരട്ടി വെച്ചിരിക്കുന്നു മീ ഞാൻ പറഞ്ഞില്ല അത് എടുത്ത അച്ചാർ ഇട്ടില്ലിനീ അത് അച്ചാർ ചെയ്യണം അതും ചെയ്യണം ഉള്ളി ബാലൻസ് പൊളിച്ചു വേണം ഇനി അച്ചാറിടാൻ
ഉ ഉ ദിവസങ്ങളില്ലല്ലോ ഇനി
ആഹ മതി എനിക്കങ് വയ്യ മതി എനിക്ക ഒന്നും ചെയ്യാ മ സത്യം ആന്ന് എനിക്കേടി ഒന്നും ചെയ്യാ വയ്യാന്ന്
തല്ലെ
പോയിയില്ല എനിക്ക്
ഉ
അത അത പോല്ലെ എനിക്ക് ബുദ്ധിമുട്ട് അ ഒങ്ങനല്ല ഞാൻ ഈ ജോലി
ഏ
ല്ല ഞാൻ ആദ്യ അതങ്ങ് ചെയ്തു മാറ്റി പോവാാൻ നിക്ക സമയത്ത് എപ്പോഴാണ് പറയത് വെക്കുന്നത് പക്ഷെ എനിക്ക് അപ്പൊ അതിനൊന്നും വയ്യ
ഉ ഉം അവിടെ റേയ്ഞ്ചും കൊറവാ തോന്ന ട്ടോ ടി
ഞാ വെളിയിലാ ഞാൻ അകത്തോട്ടേ കേറിയില്ല
കേറില്ല മോനല്ലടി ചേട്ടനും ചേട്ടന്റെ അനിയനും കൂടി ഇടി ഇടിയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു
ഉം അവരും ഉണ്ടോ വരാൻ കല്യാണത്തിന്
ഇല്ലടി ചേച്ചിയില്ല
രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോല ആടി കുഞ്ഞിപിള്ളേരുടെ സ്വഭാവമാണ്
മ്മ്
ഇവരുരണ്ടുപേരും ഇടീടന്ന് കാണാൻ സൂപ്പർ
ഉം
പിള്ളേരു തമ്മിൽ ഇടിടതില്ലേ ഓരോ സാധനം എടുത്തന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഹ് അതുപോലെ ഇവര് ചേച്ചി പിന്നെ പാവാടി. കൊഴപ്പ...
ഉം
ഉം. പിന്നെ?
നിനക്ക് തുണിയൊന്നും ഇല്ലായിരുന്നോ ഇടാൻ. കഴുക ഒണക്കാനും.
ഒണ്ടെടീ. ഫ്രണ്ട്ല് ഷീറ്റ് ഷീറ്റ് ട്ടിട്ടുണ്ടല്ലോ അന്റെ ഫ്രണ്ടില് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങള് ഇട്ടിട്ട് പോയാലും ഇവിടെ ആരും ഇല്ലല്ലോ. എടുത്തിടാനൊന്നുമേ
ഉം ഉം
അപ്പൊ പിന്നെ ചാരിച്ചു അവ്ടെ കെടക്കട്ടെന്ന്
ഉം. മഴ പെയ്യുവോ ഞാ തുണിയെടുത്ത് ഇടുവാ
ഒറപ്പായിട്ടും. നീ തുണി ഇട്ന്നുണ്ടെങ്കി പെയ്യും.
ത്ര ദിവസ വായടീ. നി ഇപ്പം നാളെത്തൊട്ട് ശാവിലെ എണീപ്പും സ്കൂളി വി
ആഹ്. പിള്ളാരെ സ്കൂളി വിടുമ്പോഴത്തേക്കും ഇതൊക്കെ മെനക്കേടാ
ഉം ല്ലേലും എനിക്ക് വയ്യതാനും.
നീ ഒന്ന് ഹോസ്പിറ്റലി പോടി.
ആഹ്. പോണമെടി
ഉം ഞാന് ന്നലെ നമ്മടെ പഴേ സ്കൂൾനെ കുർ പർ കുർച്ചൊക്കെ ആലോചിക്കായിരുന്നു. എന്ത് രസ്സായിര്ന്നല്ലേടീ.
ആന്ന് പഠിച്ചോണ്ട് എര്ന്നാ മതിയായിരുന്നു. ഈ കല്ല്യാ
അൽസ്
ആഹ്. കഴിഞ്ഞ ദോസം ഞാൻ ചേട്ടന്റെ വീ വീട്ടി പോയപ്പോ അ അവൾ മോൾ മോളിര്ന്നേ ഹോംമ ക്കെ എഴുതന്ന കണ്ടപ്പ എഴുതുന്നതൊക്കെ കണ്ടപ്പ ഞാ നമ്മള് നോട്ട് കെ ഞാനും ഇത്പോലെ ആലോചിചാന് ന്നട്ട് ന്റെ മനസ്സിപറയാ അവളൊ അവ ന്റെ മനസ്സി ഞാ പറയ് ന്ന് ന്ന് നല്ല സമീ ഈ സമയത്ത്
ഉം
ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്
പഠിക്ക് അതെ. നമ്മളെ ന്തേലു അറിയ
കാലഘട്ടമേ ഉള്ളൂ നമുക്ക് സന്തോഷോം സമാധാനവും ഒള്ളത്.
പക്ഷെ ഞാ പക്ഷെ നമ്മള് പഠിച്ച കാലഘട്ടം അല്ലടി ഇപ്പഴത്തെ പിള്ളാ ർടെ രീതിം നമ്മള് പഠിച്ച രീതിയിലൊന്നും അല്ല. കാര്യം അവർടെ ചിന്താഗതികളൊക്കെ വേറെയാ
വെ
നമ്മളെക്കെ സ്കൂളി പോയി കളിക്ക്യാ, പഠിക്ക്യാ, തിരിച്ച് വരിക. പക്ഷെ ഇ പ്പഴത്തെ പിള്ളേരൊന്നും അങ്ങനെള്ള മൈൻഡുകളൊന്നും അല്ല.
ആഹ്
അങ്ങനേം മാറ്റങ്ങളുണ്ട്
ആഹ് ആഹ്
പക്ഷേ സ്കൂള് പഴയ നമ്മൾ പഠിച്ച സ്കൂ ബിൽഡിംങ്ങൊക്കെ തന്നെയായിരുന്നു നല്ലതെല്ലേ.
നല്ലതാന്ന്. ഇപ്പ വേറെ എന്തോര് ലോകത്ത് നിക്കുന്ന പോലെ.
ഉം. സ്ക്കൂളെ ആകപ്പാടെ മാറി.
ഉം ഉം
പ്പ പിള്ളേർക്ക് ഫോണല്ലേടി.
ഉം
ഓൺലൈൻ ക്ലാസ്ന്ന് പറഞ്ഞില്ല കൊറോണ ടൈമില് പിള്ളേര് ഫോൺ വാങ്ങി ഫോണാണ് കൂടുതലും
ഉം
നമ്മളക്കെ പഠിച്ച സമയത്തെ നമുക്ക് ലിപ്സ് ട്ടിക്ക് എന്തോന്നറിയത്തില്ലായിരുന്നു
ചെലർ ഹ
നമ്മള് ചെല്ലുന്നത് സ്കൂളിൽ എന്തുവാ വല്ല മാങ്ങയോ വല്ലൊരു വല്ല മാങ്ങയൊ തേങ്ങയോ കൊണ്ടുവന്നെങ്കി അത് കഴിക്ക് അത് കഴിക്കാനാ നമ്മള് പോന്നെ ഒരു പ്രാശം ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോ ഹൈടെക്ക് ബാത്റൂമ് ബാത്റൂമിനകത്ത് ഞാൻ കേറി നോക്കി നോക്കിയപ്പ എന്താ ഫുള്ള് ലിപ്സ്റ്റിക്ക് തേച്ച് തേച്ച് തേച്ച് തേച്ച് മൊത്തം വെച്ചിരിക്കുന്നു ടവിടെ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു അത അവസാനം അവർ സ്കൂളില ടീച്ചേഴ്സ എടുത്ത് മാറ്റി
ഉം
എന്ന്വെച്ചാ വരിക കണ്ണാടി നോക്കുക ലിപ്സ്റ്റിക്ക് മായ്ക മാറ്റി മാറ്റിടുക പല ഷെയ്ഡാ ഫിതീക്കകത്ത് അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മളൊക്കെ അങ്ങനൊന്നും അല്ല അല്ലെ
അതപ്പോ എല്ലാവരും ഓരോന്നും കൊണ്ട് വരോടി അപ്പൊ അതെല്ലാം അങ്ങോട്ടുംങ്ങട്ട മാറ്റി നമ്മള് പി ചെയ്യവരുന്നു മുടി അഴിച്ചിട്ടുഒന
പിന്നിക്കെട്ടും
ഞാൻ വീട്ടിലരുുമില്ലാന്ന് വരുമ്പോ അമ്മയില്ലെങ്കിൽ ആരേലും അവടെ വരുമ്പഴാ കെട്ടുന്നെ രണ്ടായിട്ട വച്ച്
ആ പിന്നി കെട്ടും ഇത് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എനിക്ക് എിക്കന്ന് ഓരോ പിരീഡ് കഴിയുമ്പോ അന്ന് മാറ്റുമെന്ന് തോന്നുന്നു
ഹ് ഹ്
ഉം സത്യവടി അവിടെ നിന്ന വേറെ അവിടത്തെ സ്കൂളില ആൾക്കാര് അവടെന്ന് പറഞ്ഞത്
ഉം
ച ആ കണക്കിന് ലിപ്സ്റ്ക് നമ്മളീ കറി പകുതി തക്കാളി ഇട്ടാൽ മതിയല്ലോടി ഫുൾ ഇടണോ
ഞാനൊരു തക്കാളി ഇട നീ കറി ഇച്ചിരിയാ വെക്കുന്നുള്ളെങ്കി പകുതി ഇട്ടാലും മതി കറീട് ഇത് നോക്കിക്കൊണ്ടേ
ഈ തക്കാളിോട്ട് പിഴിയണോ
ആഹ് തക്കാളി ഉള്ളി എല്ലാം കൂടെ അത്തിന്റെ അത്തോട്ട് ഇട്ടൊണ്ട് പച്ചമുളക് ഇടാവുന്നവരുംണ്ട് പക്ഷെ കൈ പൊ കയും മോളാകെ പൊടി ഇട്ടാലും ഇച്ചിരി കൈ പോകുകയും അതോണ്ട് നീ എല്ലാം കൂടങ്ങ് ഇട്ടോണ്ട് അങ്ങ് ന്നെരടിയേര്
ഓ ഓ എന്നിട്ട് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച അല്ലേ ഞെരഡന്റെ
വെളിചണ്ണ വെളി ച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചോണ്ട് ഞരട്, ഞരടി അത് നല്ലപോലെ ഇതായി കഴിയുമ്പോഴത്തേക്കും വെള്ളവൊഴി ച്ച് ഉപ്പ് വിട്ട് പുളിയും ഉപ്പ് വേണമെങ്കിൽ ഞരടുമ്പോഴേ ഇടാം
ഉം കുഞ്ഞെണീറ്റടി ഇനി അവൻ്റെ കാര്യം ങ്ങളും നോക്കണംഇന്നിട്ട് വേണം പോണ്ടത് അവനെണീക്ക ക്കുമ്പോ ഞാൻ കൂടെ കിടക്കണം പോയി
ആഹ് ആഹ് അവനീ സമയ ആവ്യോ എന്നും എണീക്കാൻ
ഇതിൽ താമസിക്കോടി ന്ന് നേരത്തെ എണീറ്റ്
ആഹ്
ഉം
അംഗനവാടി പോയാർന്നോ പിന്നെ
ആടി അന്ന് രണ്ടു ദിവസം ഞങ്ങള് പോയി എനിക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്
ഉം
മഞ്ഞിക്ക മഞ്ഞകളറ് കൂടുതൽ ട്ടോടി മഞ്ഞപ്പൊഴിച്ചിരി കൂടിയെന്ന് തോന്നുന്നു കുഴപ്പില്ലല്ലോ
അഹ്തെന്ത് മഞ്ഞപൊടി കൂടിയത്
ഒരു സ്പൂൺ ഇട്ടെന്ന് തോന്നുന്നു
ഉം
ഞാൻ അവിടെക്കൂട
ഈ ക എന്നിട്ട് പിന്നെ അവസാനം കറിവേപ്പിലേ വിടണം
ആഹ് ആഹ് ഞാൻ അമ്മ വരുമ്പ പറയണ്ട് കൂട്ടുകാരി എനിക്ക് കറി വെക്കുന്നെ പറഞ്ഞു തന്നേന്ന്
ആഹ് എന്നിട്ട് അമ്മ എന്നെ വന്നടിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നീയാണ് ചെയ്തത്
ഓ ഫൻ ഇല്ലാത്തോണ്ടാണോ മോൻ എണീറ്റത് ഇടീ ഭയങ്കര തണുപ്പെടി ഞങ്ങടെ കാല് കാല് തണ്ത്ത് കിടക്ക്ന്ന്. ആ ഫാൻ അവൻ സ്പീഡ് കുറയ്ക്കത്തില്ല
ഉം
ആഹ് ഫാൻ ഇട്ടല്ലോ, ഫാൻ ഇട്ട് ഫുൾ ആക്കിത്തരാം
ഉ
ആഹ് ഓക്കെ
ഉം ബ
ആ എന്ത് ചൊമേ
ചൊമയല്ലത് കരയുവാ അതീ തണുപ്പത്ത് കിടക്കുന്നോണ്ടാ ചുമ ചെറുതായിട്ട് ചുമക്കുന്നുണ്ടോടീ നി പ എണിക്കുമ്പറിയ എന്തോ അവസ്ഥേന്ന്
ആഹ അതാ കരയുന്നത് മനസ്സിലാവുന്നു പക്ഷേ അയിൻ്റെ ടയ്ക്കൊരു ചൊമയും തോന്നുന്നു
ആഹ് ശരി രിടി ആഹ് അഹ് ശരി എടി ഞാൻ വിളക്ക എന്താ വാവേ വാവേടെ പ്രശ്നം എന്തുവേണം വാവക്ക്